ഹലോ ഉം കേക്ക്ണ് ണ്ട് ഒ ഒക്കെ ഒരുങ്ങി കെടക്കല് നടത്തിയൊ
ഉം ഒരുങ്ങി കെടന്ന്ക്കണു കെടക്കണുന്നെ വികൃതി ആയിട്ട് അങ്ങനെ ഒരാളുണ്ട് ഉറങ്ങീട്ടില്ല
ഉം എന്റെത് ഒര്ങ്ങണന്നേ ഉള്ളൂ
ഉം ഉം
ഒരു വിധം ഒരു ഭാഗത്ത് ഇങ്ങനെ നിർത്തീങ്ങാണ്ടേ ഒന്ന് മേത്തിന്നു എറങ്ങീക്കണ് അന്ന് പിന്നെ ആഹ് ഒറങ്ങുപ്പോ ഒരു രണ്ടേ മുക്കാല് ഒക്കെ മൂന്നണിയെക്കാവും ഓര് ഒറങ്ങുമ്പോത്തിന്
മ്ഹ് എന്നിട്ട് പിന്നെ എപ്പള് എനീച്ചാ
ഒര് അഞ്ച് മണി
മ്ഹ്
ആഹ് സമയൊക്ക ആകുമ്പോത്തേനും നീച്ചും എനീചിച്ചും അഞ്ചഞ്ചരേക്ക ആകുമ്പത്തേനെ
ഉം ഉം ഞാൻ ഇന്ന് ഒന്നാമത് ഇന്ന് എനീച്ച്ക്കണത് ഒമ്പത് മണിക്കാണ് അപ്പൊ ഇനി ഒറക്കണില്ല
അഹ് ചെലപ്പോ അന്തിക്ക് കണക്കാക്ക
അന്തിക്ക് ഇന്നലെ അങ്ങനെ ഒറക്കീട്ട് ഇന്നലെ പയ് പന്ത്രണ്ട് മണി വരെ കുത്തി ഇരിന്ന്ക്കണു ഫോ അയിനൊക്കെ ഫോണും വാണേ
ആഹ് ആഹ്
ഒറങ്ങൂ
അതാ അതാണ് കൊയപ്പം
അയിന് പ്പല്ലെങ്കിൽ അവിടെ കുത്തിരുന്നോട്ടേ ഇജ്ജ് അല്ലെങ്കിൽ എന്ത് കാട്ടാ ലൈറ്റിട്ട് വെക്ക ഫോണ് മ്മേ കളിച്ച് ഞാൻ ഒറങ്ങാൻ അയക്കൂല ഓന് ഒട്ടും ഒറങ്ങൂല അപ്പൊ എന്നാ അവിടെ നടക്കുക
അങ്ങനെ ആവുമ്പൊളാ എടങ്ങേറ് വെറേ അടെ എന്താ ഫുഡൊക്കെ
മീന് വെണ്ടക്കകറി അങ്ങനെക്ക ഇൻ
മ്ഹ്
ഉച്ചക്കൊക്കെ തട്ടിക്കൂട്ടലാ രാത്രിയല്ലേ കൂട്ടാൻ കാര്യ
ഇന്നലെ രാത്രി കൊർച്ച് ബീഫ് വെച്ചീന്നിട്ടാ അപ്പൊ അതില്ഇത്തിരി ബാക്കിണ്ടായ്നു അപ്പൊ തറവാട്ടനിന്ന്മ്മ ഒരു കടചക്കന്റെ കടച്ചക്ക കൊടുത്തയച്ചീന്നു തൊക്കെ അയ്ക്കാണ്ട് മൂർച്ചിട്ട്കാണ്ട് ഒറ്റ കൂക്കാണ്ട് കൂകിച്ചു
ഉം. അപ്പൊ അത് തീരുമാനയി
തിരുമാനായി ഉച്ചക്കത്ത് കൂട്ടാൻ തിരുമാനായി വൈകുന്നേരം എന്തെങ്കിലൊക്കെ തട്ടിക്കൂട്ടണം
ഉംഹ ദിവസം വാണ്ടേപ്പത്
ന്ത്ത്താത് പിരാന്താണ് നേരം വെളുക്കാ വെച്ചുണ്ടാക്കാ ഇനിയും നേരം വെളുത്ത്
കൂട്ടാവെക്കാനൊക്കെ തലേന്നൊക്കെ കിട്ടണെൽ കൊറെ പണിയോതുങ്ങും
ആഹ് ഞാൻ പിന്നെ അങ്ങനെ വാങ്ങി വെക്കലന്നേട്ടോ മീനൊക്കെ കൊറച്ചധികം വാങ്ങിട്ടങ്ങണ്ട് ഫ്രിഡ്ജിക്ക് വെക്കും
ഉം അണ്ക്കങ്ങനെങ്ങട്ട് ഒറ്റകാണ്ട് ഇതങ്ങനല്ല ഇതാകറക്റ്റിനോൾ കൊ ണ്ട്രാ അതിന
ആഹ് ആഹ് ആഹ് ഇനിയിപ്പങ്ങനെ തന്നെകാരം വന്ന് കഴിഞ്ഞാല്
ഉം
പ്പോ കിട്ടാൻ വയിണ്ടാവില്ലല്ലോ അപ്പൊ ഞാനെന്താട്ടും കൊറച്ചധികം അങ്ങാടിക്ക് പോമ്പളേ ബടെ വരുന്ന ആൾക്കാരട്ത്ത് ഈ മത്തിയും അയലിം അങ്ങനത്തെക്കെ മീനൊക്കെ തന്നെണ്ടാവുള്ളൂ ഇ പെണ്ണിനേച്ച ഒന്നും പറ്റൂല്ല
ഉം
അപ്പൊ ഞാനെന്താട്ടും അങ്ങാടിക്കുടി പോണ സമയത്ത് കൊറച്ച് മേടിച്ചോണ്ട്രും ന്നിട്ടങ്ങട്ട് വള്ളംപാർന്നിട്ട് ഫ്രീസർ ക്ക് വെക്കും ചെറിയ ബോക്സിലാക്കീട്ട് അപ്പോ അത് എത്ര കാലം വെച്ചയിഞ്ഞാലും കേടും ഉണ്ടാവില്ല
ഉം അങ്ങൻത്തനെ എന്താ ഞങ്ങൾന്നാള് കടപ്പുറത്ത്പോയിട്ട് കൊട്ന്നിട്ട് അങ്ങനെ ട്ടിയത് വള്ളംപാർന്നിട്ട് അങ്ങനേണെങ്കി സുഖാണ് മറ്റേത് ഞമ്മള് വള്ളം പാരാതെ വെച്ച് വേർത്തുമ്പോതിന് അതിന്റെ തീരുമാനവും
അയ്ന് തീരുമാനാവും പിന്നെ അതുല്ലേയ് അല്ലെങ്കി പിന്നെ ഇഞ്ഞി ഇങ്ങനെ നേരം വെള്ത്തിട്ട് കൂട്ടാ വെക്ക് വെക്ക്ണെ കാട്ട് കാത്തുന്ന് കാത്തുന്ന് ന്നെ ഉച്ചങ്ങട്ടാകും
ആഹ് അതെന്നെ ഓല് കൊൺ ഞാൻ പറയും വേറെരു പണീല്ലാ കൂട്ടാൻ വെക്കാനും അത്ങ്ങനെ എല്ലാർക്കും എത്തിച്ചാനും പിരാന്ത് വരുംന്നറിം
മ്മാരി മക്കളും അല്ലേ പറ്റ്യ പറ്റിയത് കണ്ടീനാ പിന്നെ പറ്റിയതാണ്ങ്കില് പിന്നെ പാത്രം കാലിയാവ്ണ വജ്ജും കാണൂല
അതെന്നെ പ്രശ്നേ ഇപ്പൊ ചെലേ മീനൊക്കെ കൊട്ന്നാല് ഞാൻ മീൻ കൂട്ടൂല ട്ടോ ചെലേ മീൻ കൊട്ന്നാല് വല്ല്യോന് രണ്ടാമത്തോൻക്ക് മീനല്ല ഓന് ചിക്കന് അങ്ങനെക്കെ പക്ഷേ ചെലേ മീന് ക്കോ കൊട്ന്നാ വല്ല്യോന് പിന്നെ കജോളം അങ്ങ് അങ്ങനെ പ്പ അമ്മക്കും ബുദ്ധിമുട്ടാ തെരുലാറയാൻ മ്മളും എടങ്ങേറാണ്
ഇറങ്ങ് എറങ്ങാറന്നല്ലേ
ഉം
വെടിം അങ്ങൻതന്നെ ഓൾക്ക് പറ്റിയതാൺച്ചെ ഓൾക്ക് പള്ളർച്ച്
അങ്ങൻതന്നെ അങ്ങൻതന്നെ അത്തി ഇതൊക്കെ ആണെങ്കി ആ വാത്തക്ക് ക്കേ വരൂല അപ്പൊ പാ ക്ലാസ് ക്ലാസൊക്കെ മണത്തോക്കക്കാരാം
ഉം അന്ന് വെഷ്പ്പെന്നെണ്ടാവൂല
ഉം ഉം
വല്ലെ ബിരിയാണ്യൊ നൈയ്ച്ചോറോ മന്തിയൊക്കെണെങ്കി നീക്കടാ നീക്കാനായിലെ
ഉം ന്നാ പിന്നെ പിറ്റേന്ന് കൊടുത്താലും തിന്നും
അത് എത്ര ഈസം പയകിയതാണിലും കൊഴപ്പല്ല എന്തായാലും കൊഴപ്പല്ല ഇഞ്ഞിപ്പൊ എന്ത് ത്താപ്പോഞ്ഞി ന്ന് ഊരാ നീർത്താനും കൂടി സമയല്ല മൂന്നര ആവുംമ്പത്തേന് ഓള് വെരും
നമ്മളെ കാലം ഇങ്ങനെ കഴിഞ്ഞോണ്ട് ക്കും
ഞാൻ പറഞ്ഞേ ട്ട് വേണോ ഓനൊന്ന് തന്നിട്ട് ജ്ജ് സുഖായിട്ട് കാല് നീർത്തിയോന്ന് കിടക്കാന് പറഞ്ഞ്ക്ണ് ഇ ഇപ്പൊ ഒക്കെ അടിച്ചോരി നേര ഇട്ടാകിട്ട് അടുക്കളേല് ഇപ്പൊ ഇഞ്ഞൊരു മൂന്നാല് പാത്ര കൂടിണ്ട് അത് കഴുകെച്ച്ങ്ങാണ്ട് ഞാൻ ഓനെ ഒറക്കൂട്ടെ ഞാന് കുള്പ്പിച്ചിങ്ങാണ്ട് ന്നട്ടെ പിന്നെ ഞാൻ തൊട
ഉം
അത് തൊടക്കലയ്ഞ്ഞ് ന്റെ കുളി കഴിഞ്ഞ് മ്പത്തിന് ഓള് വെരും പിന്നെ ഓൾക്കാ ഓൾക്ക് ചായിം ഇതും കൊടുത്ത് ഓർക്കെന്തേലുമൊക്കെ ണ്ടായി കൊടുത്ത് ഇണ്ടാക്കുമ്പോക്കിന് ഓള് നാല് അവിടേം ഇവിടെ തോണ്ടലാ ആ തോണ്ടുമ്പോത്തിന് ഞങ്ങള് നീച്ചും പിന്നീ ഇതെന്നെ
ഉം ഞാൻത് ഓരോരുത്തര് ഇങ്ങനെ വിളിച്ചുംമ്പോ ജോലി എന്തേലും ഉണ്ടോ ജോലിയ പറയാ ജോലിക്കേ പള്ള നെർ ച്ച്ണ്ട് പക്ഷേ പറയാൻ പറ്റാത്ത ജോലിണ് ശമ്പളംല്ലാന്നൊള്ളു
ന്നെന്നേള്ളൂ റിയാ ഞാൻ പറഞ്ഞ്
കൊഴങ്ങി അങ്ങനെയൊക്കെ പറയുമ്പോ ഇന്നോടൊയ്ച്ചും പിന്നെ എന്താ മളേ യിബടെ പണി ഓയ്ച്ചും പറിം ഒരു ഈസെലും ഒന്ന് ങ്ങളൊന്ന് ട്ത്ത്ങ്ങാണ്ട് കാണിച്ചെന്നണിം
ഉ ഓല്ട്ക്കും ഞാൻ പറയ്ണില്ലത്
മളെ ണ്ട് ഇട്ക്കുനോലൊക്കെണ്ട് ഞങ്ങളെ ഇപ്പൊറ്ത്ത് ഇ ഇപ്പൊറ്ത്തെ പേരന്നേ ട്ടോ ഞമ്മളെ ആ ഒളും അസ്നെന്നേണ് ഞാൻങ്ങനെ ന്ന്ട്ട് ചെറിയേ എന്താ ഒ രണ്ട് കുട്ട്യാളെള്ളു ഓൾ ഒറ്റക്കാണി അന്റെ കൂട്ടം പറഞ്ഞ മാരി പെരേല് ന്ന് ട്ട് ഓൻ ഗൾഫ്ന്ന് വെരും രണ്ടു മാസത്തിട്ടോ മളേ പൊ ഒന്നും അറിയണ്ടേ ഞാൻപ്പൊറയും ചെയ്താ അങ്ങോട്ട ഒന്ന് കണ്ട പഠിച്ചിം മന്സ ഇനോട് പറയാകാരം അല്ലെങ്കിൽ ഓനെ ഞാൻ കൊല്ലു അല്ലെങ്കിൽ ഞാൻ അവിടുന്ന് നാട് ടും ഒന് വരുമ്പോത്തിന് രാവിലോളപ്പം ചായ കടി ചോറ് കൂട്ടാൻ ഐറ്റം സഒക്കെന് പത്രം കഴിക്കും ഉള്ള്ക്കുടി അടി ച്ചൊരും തൊടക്കും തിരുമ്പ് വാഷിം മിഷ്നിൽ തിരുമ്പി തുണിള് റെഡിയാവുമ്പേത്തിന് അത് ടുത്തിട്ട് പോയി തോരിടും മറ്റം ഉം പോയപ്പത്തിന് മളെ മിറ്റത്ത് ഒരു പുല്ലില്ലാതെ ഫുള്ള് പറീ വെച്ചിട്ട് മിറ്റ അടിച്ചുകോരി ഇനി കൊറച്ചിസത്തിന് അടിച്ചുവരണ്ടട്ടോ പറഞ്ഞിങ്ങൻട്ട് പെയിന്റിന്റെ ബക്കറ്റള് ഒ കെയ്ക്കി മോറി നമ്മുക്ക് കാണുമ്പേ മളെക്കരച്ചില് വരും
ഉ ഞമ്മളീറ്റക്ക് ഇടല്ലെ ഉള്ളു
ആഹ് ഉം തെരഞ്ഞ് എടുത്ത കൊടുത്ത് ഞൂര് അങ്ങനെ വരുമ്പോ റൂമിന്റെ വാതിൽക്ക തന്നെ ഊരിയിട്ട് അതില് രണ്ട് ചോട്ടും ചോട്ടിട്ട്ഊരിട്ടിട്ട് പോവാ ഞാൻ പറയാ അതേൽ അവൻ തീരുമാൻ വെക്കണേ കടച്ചിലായി എന്നോട് ഇറക്ക ഓല പെണ്ണുങ്ങൾന്നാ പറ ഓലെ ഉല്പം പറഞ്ഞിട്ട് ഞാൻ പറയും ഇനി ഒരു ജന്മ ഉണ്ടെങ്കിൽ കട്ടിച്ച ആണെങ്കിൽ ആ ഒരു ഒലക്കൊണ്ട്
പെണ്ങ്ങളെ എന്തേലും സഹായിച്ചു ആണുങ്ങൾ പെൺകോന്തന്മാരാാണ്
ആ ആ ഇന്നോടി എപ്പഴും ഇന്നൂട പറഞ്ഞിട്ടുള്ളൂ ഓൺ പെണ്ണാണ് അതുകൊണ്ടാണ്
അപ്പൊ ഓലൊക്കെ മനസ്സില അതാണ്
ഉം
അങ്ങനെയല്ല ട്ടോ ന്റെ വീട്ടിൽ അതെ ഈ പറഞ്ഞപോലെ എന്റെപ്പാക്ക് ഇന്നെവരെ ഒരു ചോറ് വളമ്പി കൊടുക്കിയ അല്ലെങ്കി എന്റെ അപ്പാന്റെ ഇട്ടെടുത്ത ഡ്രസ്സ് എന്റെമ്മ അല്ലെങ്ക ഞ തിരുമ്പേണ്ടതോ ഒന്നുമല്ലട്ടോ ഇപ്പന്റെ ഡ്രസ്സ്‌ പുതിയ് ഡ്രസ്സ്‌ ഉണ്ടാവും അതൊക്കെ കഴിച്ചിട്ട്ണ്ടാവും അപ്പൊ എന്നേലും അങ്ങോട്ടിയാലും പോണതല്ലേ ഡ്രസ്സ് ഇന്റെ എപ്പ പണിക്കിടുന്ന ഡ്രസ്സ് ഇപ്പൊ കുളിച്ച് പോട് കൂടെ തന്നെ കല്ലമ്മ തിരുമ്പിങ്ങാണ്ട് അത് അക്കട്ടപ്പ പോര്യാ
ഉം
ഇപ്പൊ അത് എന്റാങ്ങളാർക്കും ഉണ്ട്
അതോടെ നമുക്ക് ഒന്നും ഇല്ല അങ്ങനത്തലോടെ നമുക്ക് വെറുതെ ഇതന്നെ സ്നേഹം തന്നെ ഫോൺ എടുക്കണ്ട എടുക്കണ്ട
ഒരു ഭക്ഷണം ഉണ്ടാക്കുകെച്ചാൽ ഞങ്ങളോടെ എന്റെ മക്ക അതി തന്നു അങ്ങനെ സ്പെഷ്യൽ ആയിട്ട്ണ്ടാക്കാനൊന്നും അറിയില്ലട്ടോ
ഉം
എന്നെ ഇപ്പന്നെയാണ് ഇങ്ങനെ ബിരിയാണി അങ്ങനത്തെ റ്റം ഇപ്പന്നെ ഉണ്ട
ഉം ഉം
അതേപോൽ തന്നെ ഇനിയിപ്പോ പിന്നെ ഒരു മീൻകറി വെക്കുകയാണെങ്കി ഞങ്ങളാരുണ്ടെങ്കില് ഓരാള അത് ഉള്ളി അരിഞ്ഞൂടെ തക്കാളി അരിഞ്ഞൂടെ ഞാൻ വെച്ചോളോട്ട കറി അധികം വല്യോനാണ് കറി
ഉം ഇത് ഫുഡ് ഉണ്ടാക്കാനൊക്കെ ചിലപ്പോ കൂടുത്തരു കേട്ട നല്ല എന്തെലും സ്പെഷ്യൽ ഉണ്ട്‌ പക്ഷെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടില്ലേ അടുക്കള ഒരു തൽക്കുന്ന ഒരു തലവര പരത്തിയിട്ടിട്ട്
എ്ന്റെ റബേ ആ സാധന എടുക്ക ഇതെടുക്ക എന്നിട്ട് അപ്പം വരവാണ്ടങ്കങ്ങള ഒന്നും എടുക്കാണ്ടൾ കണ്ടാൽ മതി
അതെല്ലാം ഇവിടിപ്പോ ഇതേപോലെ എന്താപ്പൊ ഞാന് ഇതന്നെ ഏയ് ഏ കഴിഞ്ഞ പ്രാവശ്യം ഇ കുട്ടിയൊക്കെ പള്ളയില ഉണ്ടായിരുന്ന സമായഎന്താണ്ന്റെ മുന്നേ ഇക്ക് അവിടെ കത്തറിലായിരുന്ന സമയത്ത് പൊ പൊള്ളിയിട്ട മ കൂടി ആണ് പൊള്ളിക്ക
ആഹ
പിന്നെ ഞാൻ ചോറ് റൈസ് കുക്കർ ഇതില് ഇങ്ങനെ ഊറ്റാൻവേണ്ടിങ്ങ ഇങ്ങനെ പോകയ അന്റെ മറിഞ്ഞു അത് ഡ്രസ് ഡ്രസ്സ് കൂടി ട്ക്കാൻ പറ്റീട്ട് ല്ല വലത്തെ ഭാഗം മൊത്തം തായെ വരേ ണ്ടായ് ന് വയറിന് ന്റെ അതുവരെ ഉണ്ടായിരുന്നു ങ്ങണ്ട് പൊള്ളീറ്റെയ് ഡ്രസ്സ് കൂടി ടാൻ പറ്റില്ല അങ്ങനെ നടക്കെയ്ന് ന്ന്ട്ട് ഡോക്ടർ പിന്നെ കരിം പൊകേം ക്ക ഒന്നും തട്ടി ചൂടന്നും തട്ടച്ചര്ത്ർഞ്ഞയ്ന് ന്നിട്ട് ണ്ട് രണ്ടീസം ണ്ടായി ഓല് ണ്ടാക്കലും അത് തൊട്ക്കലും നേരാക്കലും അള്ളാ അത് കണ്ടിട്ട്സ്
പൂതി മാറീട്ട്ണ്ടാവും ഉം
കാക്കൂന്റെ റൂമ്ത്തെ അന്റെ മാപ്പൾനോടം വല്ല്യരു മടിയൻ ഇവിടെല്ല പർഞ്ങ്ങാണ്ട് ന്നോട് പറയു ട്ടോ ഞാൻ പർഞ്ഞു ആ മൂപ്പായിരും കാക്കു ആരോട ങ്ങള് പറയുന്നത് ഓള് ന്നോട് പർഞ് പർഞ് ഓളെന്നെ തോറ്റ്ക്ക്ണു
ഉം ഉം ഞാൻ പറിം ഓലെക്കെടീല് ഒരു വെജ്ജാതെട് ക്ക്ണ്ട രോഗന്നും തരാതിര്ക്കട്ടെറി
ആ ഞാൻ പറയിം ചെയ്തു പിന്നെ ഇങ്ങളെന്നെ പിന്നെ ഞാൻ ചോ ഞാൻ പറിം ചെയ്തു ഓനോട് തിന്ന പാത്രം മോറിക്കല് ല്ല്യേയ്ച്ചു അപ്പൊ ഓൻ പറഞ്ഞു ആ അത് മോറിക്കല്ണ്ട് തന്നെ അൽഹംദുലില്ലാഹ്
ഉം ഞാൻ ന്നാള് എന്തർഞ്ഞു തിന്ന പാത്രം അവ്ടെട്ട് പോയ്പ്പൊ അത് ട്ത്തിട്ട് ആ സിങ്ക്ക്കൊന്ന് ട്ട് പോരോണ്ടുർഞ് അപ്പ ന്നോടർഞ്ഞുയ് ഏയ് ആകെ ആ പാത്രം മോറണ്ടിരും ന്നെര്തീട്ടാണ്
ആ ഉം
കരിയടീ
ഉം വാതിലേ ഞാൻ പുറത്തേക്കുള്ളത് അടച്ചു പിന്നെ ഓനെയ് പൊർത്ത്ക്ക് എർങ്ങാൻ നോക്ക മുറ്റത്ത് കൂടറങ്ങി ഓട്ടാക്കാരം പിന്നെ ഞാൻ പിന്നാല മണ്ടാൻ നിക്കണ്ടിരും ഈ നട്ടുച്ചക്ക് അപ്പൊ കുറ്റിട്ടിട്ട് അയ്നെൾകാണ് ഒന്നളകട്ടെ കൊർച്ചേരം ങ്കി അയ്ന് എള്ക അല്ലെങ്കി വികൃതി മുപ്പത്തെട്ടും കാട്ട പ്പ ഞാൻവിടെക്കെ അട്ച്ച് വാരി തൊട്ച്ചിട്ട് പോയ അപ്പത്തിന് ഓൻ കണ്ട തുര്ത് മുഴുവൻ അട്ച്ചു ഞ്ഞി പ്പ തുടക്കാനാകുമ്പോത്തന് ഫുള്ള് ഞ്ഞി ആദിക്കന്ന് അട് ച്ച് വാരന്റെ അവഷ് അവസ്ഥേ ഫുള്ള് പെരത്തി ഓൻന്റെ കളിപ്പാട്ടങ്ങൾ നോക്ക്ണോട്ത്ത് മുൻുവോൻ കളിപ്പാട്ടാ ന്നാ കള്ച്ചാനോട്ട് വേണ്ടേനും ന്നാ ശരിട്ട
ആ അയ്ക്കോട്